ഹലോ
ഹലോ കേൾക്കാവോ ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ
എന്തോണ്ട് സുഖായിട്ടിരിക്കുന്നോ
സുഖായിട്ടിരിക്കുന്നു എന്തൊണ്ട് വിശേഷം
ആഹ് സുഖായിട്ടിരിക്കുന്നു മഴയൊക്കെ ഇണ്ടോ അവിടെ
ആഹ് രാത്രി മഴയുണ്ടായിരുന്നേ ഇന്നിപ്പം രാവിലെ ആയപ് പിന്നെ മഴ പെയ്തിട്ടില്ല ഉംഹ്
ആഹ് ഇന്ന് ഇന്നെന്തോ മഴ പെയ്ത ത് നല്ലതോർന്നിക്കുന്നു ഇന്ന് വെയിലക്കെയുണ്ട്
ആഹ് ബ്രേക്ക്ഫാസ്റ്റക്കെ കഴിച്ചോ
ആഹ് കഴിച്ചു രാവിലെ പാലപ്പവും കടലക്കറിയും കഴിച്ചു ഇന്ന് രാവിലെ എന്തായിരുന്നു അവിടെ
ആഹ് ഇവിടെ രാവിലെ ഉം ന്യൂഡിൽസായിരുന്നു പിള്ളേരുള്ളായിന്നൊണ്ട്
ഉംഹ് പിള്ളേർക്കതാണോ ഇഷ്ടം
ആഹ് ഇഷ്ടം അങ്ങനെ അതിന് വേണ്ടിയങ്ങ് കെടക്കൊന്നില്ലാ പഷേ ഒണ്ടാക്കിയാ കഴിക്കും ഉം
ഉംഹ്
അതെതെ
പിന്നെ വേറെന്താണ് പാചകൊക്കെഷ്ടാണോ
പാചകൊക്കെ അത്യാവശ്യം ചെയ്യുന്നൂ
ആഹ് ഉം
പ്രത്യേകിച്ച് സ്പെഷലൊന്നും നമ്മളങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ സമയല്ല മ്മളങ്ങനെ ഉംഹ് അതെയതെ
പിന്നെ ആഹ് ആഹ് എനിക്ക് പാചകൊക്കെ ഇഷ്ടാണ് ആഹ് സ്പെഷ്യലൊക്കെ ഒണ്ടാക്കാനാ കൂടുതലിഷ്ടം എന്തേലൊക്കെ സ്പെഷ്യല് കുഞ്ഞ കുഞ്ഞൊള്ള കുഞ്ഞിന് ആഹ് യൂട്യൂബിലൊക്കെ നോക്കി ഓരോന്നൊക്കെങ്ങനെ ഒണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാ സ്പെഷ്യലായിട്ടൊരോന്നൊക്കെ ആഹ് പിന്നെന്താ മഴയെക്കായിട്ട്
മഴേടെ പ്രശ്നവില്ല നമ്മക്ക് ക്ക് മഴ ഇല്ലെങ്കിലാണ് നമ്മക്ക് ചൂട് ചൂടാണ് ഉംഹ്
പ്രശ്നവാണ് ഞങ്ങക്ക് ചള്ളേം വെള്ളോവൊക്കെയാ വെള്ളം കേറുന്ന ഒരു സ്ഥലവായതുകൊണ്ട് നല്ലരീതി വെള്ളവൊക്കെ കേറുന്നൊരു ഇതാ ഉംഹ്
വെള്ളപ്പൊക്ക അങ്ങനെ കണ്ടിന്യൂസ് മഴ പെയ്താ വെളളം കേറോ വെള്ളംപൊങ്ങോ
ആഹ് വെള്ളം കേറുന്ന സ്ഥലവാണ് അപ്പൊ നമക്ക് വെള്ളം കേറുന്ന നല്ലാണ് നമുക്ക് ഞങ്ങളെൻജോയ് ചെയ്യുന്ന ഒരു സമയം കൂടാണ് പക്ഷെ സമയത്ത് ഭയങ്കരബുദ്ധിമുട്ടാ യാത്രയെക്കെ വരുമ്പഴത്തേക്കിനും ഭയങ്കര ബുദ്ധിമുട്ട് വരും വള്ളത്തേലൊക്കെ പോവണ്ട വെരും ഞ ആ ഒണ്ട് ആറൊണ്ട്
ആറൊണ്ടല്ലേ
ആഹ് ആറൊണ്ട് ആറപ്പൊ കവിഞ്ഞൊഴുകുമ്പത്തേക്ക്ന് ഇവിടെല്ലാം വെള്ളവാവും വെള്ള ആവുമ്പോത്തേക്കന് നമുക്കീ യാത്രയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവ്ടടുത്തെങ്ങും വണ്ടിയൊന്നും വെക്കാൻ പറ്റത്തില്ല അങ്ങ് ദൂരെ കൊണ്ട വണ്ടി വഴി ക്ക് എങ്ങ് വഴിക്കൊണ്ട് വെക്കും പിന്നിവിടുന്ന് എവിടെലും പോന്ന നേരം വള്ളത്തിലൊക്കെ പോണ്ടി വെരും വള്ളത്തിചെന്നിട്ട് ട്ടവിടന്ന് പോണ്ട വെരു അപ്പം ഡ്രസ്സൊക്കെ നനയും ഡ്രസ്സൊക്കെ ഇവിടുന്ന് എടുത്തോണ്ട് പോണം വേറെ പോവാൻ വീട്ടിടുന്ന ഡ്രെസ്സിട്ടോണ്ട് പോയിട്ട് അവടെ ചെന്നിട്ട് ഡ്രസ്സ് മാറിയിട്ടൊക്കെ ട്ടുണ്ടോം പിന്നെ ഞങ്ങളത്ര വെല്യരു ആഘോഷാക്കിയെടുക്കും ഇല്ലില്ല നമ്ക്ക് വീടിനാത്തേക്ക് കേറത്തില്ല പറമ്പി മാത്രെ കേറത്തുള്ളൂ വീടിനുള്ളിലേക്ക് കേറത്തില്ല അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല ആഹ് അത് വെരും അങ്ങനെ വരുമ്പോഴത്തേക്കിനും പ്രശ്നം വെരും നമ്മള് വള്ളത്തി കേറിട്ട് വേണം പോവാനായിട്ട് അല്ലെങ്കി ചെലപ്പം കൊഴപ്പമില്ല നമുക്ക് നടന്നു പോവാനുള്ള വെള്ളേ ഒള്ളൂ നമുക്ക് അരയറ്റം വെള്ളം കാണും അതുവഴി നടന്ന് നമുക്ക് പോകാം പിന്നെ വെ വെള്ളം വരുമ്പോഴത്തേക്കിന് ഇവിടൊരു പ്രത്യേക രസണ് വെച്ചാ എല്ലാരും കൂടെ ഫുഡെക്കെ നേരത്തെ രാവിലെ ഒണ്ടാക്കും എല്ലാവരും ഒരുമിച്ചൊക്കെല്ല ഇവിടെ ആൾക്കാര് എല്ലാരും കൂടെ ഒരിടത്തോട്ട് ഫുഡ് ഒണ്ടാക്കിട്ട് ഞങ്ങൾ ഒരുമിച്ച് ച്ചങ് കഴിക്കും പിന്നെ പിന്നെ എല്ലാരും വെള്ളത്തി കളിയ മീൻ പിടിക്കാൻ പോകും പിന്നെ ഭയങ്കര വെള്ളത്തി കളി ആയിരിക്കും വള്ളത്തേലെക്കെ കേറി നടക്കും ഉം ആഹ് അതെ പിന്നാ സമയത്ത് ഒരു എൻജോയ് ചെയ്യും പക്ഷെ ചില സമയത്ത് ഭയങ്ക ബുദ്ധിമുട്ട അറിയാമല്ലോ ആർക്ക് എന്തെങ്കിലും സുഖമില്ലായയൊക്കെ വരുമ്പഴത്തേക്ക് നുക്ക് ഭയങ്കരപാടാ അന്നേര
ആഹ് അതെ അതെ
ക്കെ ഇങ്ങനെ കൊണ്ട് പോകവാണെങ്കിൽ അന്നേരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും പിള്ളേരുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേരെ ശ്രദ്ധിക്കാനുക്കെ
ആഹ് അതെ അതെ അതെ
ഉം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരും
ഉം ഉം ഉ ഉ ഉച്ചക്ക് ഉച്ചക്ക്ത്തേനൊക്കെ റെഡി ആയോ
ഉച്ചത്തക്കൊക്കെ റെഡിയായി മീൻകറി വെച്ചു പിന്നെ പയറ്തോരനുണ്ട് രണ്ട് പപ്പടം കൂടെ ഉണ്ടാക്കണം അത് കഴിക്കാൻ നേരത്തിങ്ങനെ ഉണ്ടാക്കുന്നു ആ രാവിലെ എല്ലാ ആയി
ആഹ് ആഹ് കുഞ്ഞുങ്ങള് പഠിക്കുന്നാണോ അതോ
ഞൻ കുഞ്ഞഞ് കുഞ്ഞ് രണ്ട വയസ് രണ്ട വയസേ ഉള്ളു ഉം ഉം
ഉം പിന്നെ അവിടുത്തെ ഇവിടെ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാ മൂത്താള് ര മൂന്നിൽ പഠിക്കുന്നു
ഉം
രണ്ടാമത്തെ ആള് എൽ കെ ജി ഈ വർഷം
എൻ കെജി ലാവ അത് ശരി
അങ്ങനെ അവര് ആഹ്
എൽ കെ ജി ആ പിള്ള ഇന്ന് പിന്നെ അവധിയാണല്ലോ പിള്ളേർക്ക്ന്നെയ ആഹ് അവധി ആഹ് അതയ വല്ലാത്ത ദിവസക്കെ ഉം പിള്ളാരെ വിടാനുക്കെ തിര ഇപ്പായിരിക്കും രാവിലെന്നെ
ആഹ് അതെ അതെ പിന്നെ ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട എനിക്ക് തോന്നുന്ന ഒരു മാസം ആ തോന്നു ഇങ്ങനെ ബെഡ് സ്റ്റില
ആഹ് അത് ശരി എന്തു പറ്റി
ഞാനൊന്ന് വീണു ഡിസ്ക് ഒന്ന് പഞ്ചായി പോയി
ഓ അത് ശരി ആഹ്
ആ അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടന്ന് ട്രസ്റ്റിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക
ആഹ് അത് ശരി ആ എന്നാ നന്നായിട്ട് റെസ്റ്റ് എടുക്ക ഉം ശരി ആഹ് അപ്പം ഫുഡൊക്കെ ഉണ്ടാക്കുന്നൊക്കെയോ ഹസ്ബൻഡ ഉണ്ടാക്കോ അത് നല്ല കാര്യമായി പിന്നെ ഹെല്പ് ചെയ്യാൻ ആളുള്ളൊണ്ട് ആഹ് ഇവിടെ അങ്ങനെ എന്റെ എന്റെ ഹസ്ബൻഡും കുഴപ്പമ ചേട്ടന വ പാചകക്കെ ചെയ്യും എനിക്ക് ജോലിക്ക് ഒക്കെ സഹായിക്കും അതുകൊണ്ട് പിന്നെ
അവിടെ
ആഹ് അനിയനുണ്ട് ചേട്ടൻ്റെഅനിയനുണ്ട് ആഹ് അങ്ങന ഞങ്ങളെ അനിയനുണ്ട് അച്‌ഛനും അമ്മയും ഇല്ല ഞങ്ങൾ അത്രം പേരുണ്ട്
ഉം ഉം പിന്നെ അവിടുത്തെ കാലാവസ്ഥക്കെ ഇപ്പ എങ്ങനെയുണ്ട്
ആ ഇപ്പൊ കാലാവസ്ഥ ആ മഴ പെയ്യുമ്പോ പണിപ്പം വക്ക എല്ലാ ദിവസവും മഴയായിരുന്നു പിന്നെ ഇന്നിപ്പം തോർന്ന് നിൽക്കും ഇപ്പം വെയിലുണ്ട് അത് കാരണം തുണി ഉണക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു പിന്നെ ഇനിയിപ്പ വെയിലയതുകൊണ്ട് രാവിലെ എല്ലാം അലക്കിയക്കിയിട്ട് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടിരിക്കുന്നു
ഉം ഉ ഉംം ഉം ഉം അവിടെക്കെ എങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ
ആഹ് ഇവിടെ കൃഷിയൊക്കെയുണ്ട് ഇവിടെ നെൽകൃഷിയുണ്ട് ആഹ് ഞങ്ങൾ നെൽ പാടത്തിന്റെ സൈഡിൽ തന്നെയാണ് താമസിക്കുന്നത് പിന്നെ കൃഷി തെങ്ങിൻ തോപ്പുണ്ട് കപ്പ കൃഷിയുണ്ട് പയറ് ഇതെല്ലാം ഉണ്ട്
ആഹാ നിങ്ങളിങ്ങനെ എല്ലി കൃഷി ചെയ്ത് കഴിയുമ്പോളേ വിളവെടുത്ത് കഴിയുമ്പോഴേ
ആഹ്
കൊയ്ത് കഴിയുമ്പൊ അത് അവിടെ വേറെന്തേലും കൃഷി പിന്നെ ചെയ്യുമോ അതോ
ഇല്ല ഇല്ല അവിടെ കൃഷിയൊന്നും പിന്നെ ചെയ്യത്തില്ല ഇല്ല അതിപ്പം കൊറച്ച് ഈ ഇത് കഴിയുമ്പത്തേന് പിന്നേം തുടങ്ങുവല്ലേ ഏഹ് കുറച്ച് കഴിയുമ്പോത്തേക്കും പിന്നേം തുടങ്ങുവാ അപ്പോഴത്തേക്കിനി ഈ സമയം നെൽകൊയ്ത്ത് കഴിയുമ്പോഴത്തേനും ഇവടെ എല്ലാം വെള്ളവാകും ആഹ് പാടത്ത് മൊത്തം വെള്ളവാവും പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ മൊത്തം മീനൊക്കെ ഈ മീനും വെള്ളോം ഒക്കെയായിട്ട് പിന്നെ അത് കഴിയണം അത് കഴിഞ്ഞുകഴിയുമ്പോ പിന്നൊള്ളു
ആറായതോണ്ട് വെള്ള മീനൊക്കെ കര
ആഹ് ഇഷടവാ ഈ ഇപ്പൊ ഇപ്പോൾതാങ്ങ് ചേട്ടനും അനിയനും കൂടെ മീൻ കുഞ്ഞിനേ കൊണ്ട് അങ്ങോട്ട് പോയതേ ഉള്ളു മീൻ പിടിച്ചുകൊണ്ട് വരാനായിട്ട് അവിടെ അവര് കൂട് വെച്ചിട്ടുണ്ട് ആഹ് അതിനകത്തേക്ക് എന്നും എന്നും മീനെ കിട്ടും എന്നും കിട്ടാറുണ്ട് ആഹ് ഇന്നിപ്പോ മീനെ പിടിക്കാൻ പോയിട്ടുണ്ട്
ഉംഹ് ഉംഹ്
ഇപ്പൊ മീനൊക്കെ ആണെങ്കിലും മറ്റേ വിലയല്ലേ ഭയങ്കര വിലയല്ലേ
ആഹ് ഇപ്പൊ മീൻ മേടിക്കുന്നെ ഇനിയിപ്പൊ ഇനി ആയി വരുന്നേള്ളൂ ഇനി കുറച്ചുകൂടെ ആകുമ്പഴത്തേക്കന് ഈ നമുക്ക് മിറ്റത്ത് നിന്ന് തന്നെ നമുക്ക് മീനെ പിടിക്കാം ആഹ് പുറത്തുണ്ട് ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാന് ഇവിടെ വന്നിട്ടിപ്പൊ കുറച്ചേ ആയി ഒരു മൂന്ന് വർഷത്തോളം ആയിട്ടുള്ളൂ വീട്ടി വന്നി ഇവിടോട്ട് വന്നി കല്യാണം കഴിച്ചു വന്നിട്ട് ആദ്യമൊക്കെ വന്നപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിനീ ഇപ്പൊ പിന്നെ ഇപ്പൊ പിന്നെ കുഴപ്പമില്ല ആദ്യം നമുക്ക് വെള്ളത്തിനെ കുറിച്ചത്ര അറിയാത്തതോണ്ട് ആലോചിച്ചു പോയി ഇപ്പോ ഭയങ്കര ഇഷ്ടമാണ് വെള്ളം കയറുന്ന സമയത്ത്
ആഹ് ആഹ് ആഹ് അപ്പം ഈ കുടുതല് ഈ ഒരു മീൻ തന്നെ കിട്ടുവുള്ളൊ അതോ വേറെ കിട്ടുമോ അതോ
കിട്ടും കിട്ടും എല്ലാ മീനും കിട്ടും ഉംഹ് കുഞ്ഞിമീൻ ഉണ്ട് പള്ളത്തി മീന് എല്ലാ മീനും കിട്ടും ഉംഹ്
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ വേറെ ഈ പിന്നെ അവിടെ നാട്ടുകാരൊക്കൊക്കെ ഇങ്ങനെ നിങ്ങളെല്ലാരും ഒത്തിരി പേരി എല്ലാരും കാ ഈ പാടത്തിന്റെ വ സൈഡിലാണോ താമസിക്കുന്നത് അതോ
ആഹ് ഞങ്ങളെല്ലാരും ഇവിടെ ഒരു ഇതായിട്ട് താമസിക്കുന്നു പിന്നെ കൂടുതലും ഞങ്ങടെ ചേ തല്ലും സഹോദരങ്ങളൊക്കെ അടുത്ത് താമസിക്കുന്നെ
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അതുകൊണ്ട് ഞങ്ങളൊന്നും എന്താ ഇതുപോലെ എന്തേലൊക്കെ വരുമ്പോ ഞങ്ങളെല്ലാം ഒരുമിച്ചാ അതൊരു ഇവിടെ വലിയൊരു ഐക്യമാണ് അത്
അതന്നെ ഒരു വല്ല്യ എല്ലാ ചിലയിടത്തൊക്കെ അങ്ങനെ കാണുള്ളൂ അതുകൊണ്ട്
ആ മറ്റേ ഞാന് എന്റെ വീടിന്റെ ഒക്കെ ഇവുടുത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഇവിടെ നല്ല ഇതാണ്
അതെ അല്ലെ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ-
ആഹ് സഹകരിക്കാം അങ്ങനെയുള്ളത് ഇതുപോലെ ഇതുപോലെ- ഈ വെള്ളത്തിലെ ഒക്കെ സമയയാവുമ്പോഴത്തേക്കിന് നല്ല ഇതാ എല്ലാരും ഒരുമിച്ച് നിൽക്കും അപ്പൊഴിത്തേക്കിന് എവിടെലും ഒക്കെ - ഫുഡ് ഒരുമിച്ചുണ്ടാക്കി എല്ലാവരും കഴിക്കുന്നു പിന്നെ എല്ലാരും ഒരുമിച്ച് എഞ്ചോയ് ചെയ്തു മീൻ പിടിക്കുന്നു അതൊക്കെ ഒരു-
ഉം അപ്പൊ ഈ - വെള്ളയൊക്കെ ഇങ്ങനെ കേറുമ്പോ നിങ്ങക്ക് രാത്രിയില് ടെൻഷനില്ലേ ഇങ്ങനെ വെള്ളം എപ്പഴേലും പെരേ അകത്ത് കേറുവൊന്ന്
ഒണ്ട് ടെൻഷൻനുണ്ട് അങ്ങനെ നോക്കിയിരിക്കാതെ നമ്മള് രാ- ചക്ക ക്ക് ശ്രദ്ധിക്കാള്ളൂ ചെല സമയത്തൊക്കെ അങ്ങ് കൂടിയാലേ നമുക്ക് ആഹ് ആഹ് അന്നേരം ശ്രദ്ധിക്കാറുണ്ട്
ഉം ഉം ഉം ഉം അല്ല നമ്മള് പ്രതീക്ഷിക്ക- ചെല സമയത്ത് വെള്ളം എന്നൊക്കെ പറയുമ്പോ പെട്ടായിരിക്കുവല്ലേ കേറുന്നേ ഉം പ്രത്യേകിച്ച് ഈ കാറ്റൊക്കെ ഉണ്ടെങ്കി ആണല്ലേ
ആഹ് പതിനെട്ടിലിവിടെ പെരക്കാത്തും വീടിനകത്ത് മുഴുവൻ വെള്ളമായി എന്ന് പറഞ്ഞിട്ടുണ്ട്
ആഹ് ആഹ് ആഹ്
ആഹ് ആ സമയത്ത് മാത്രമേ വെള്ളം കേറീട്ടുള്ളു അല്ലാത്ത പ്രാവശ്യമൊന്നും കൊഴപ്പവില്ല
അന്നേരം പിന്നെ ഏകദേശം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലായിടത്തും വെള്ളം കേറി എന്ന്
വെള്ളം കേറി ആഹ് ആഹ് സമയത്തെ എല്ലാം അടുത്തും കേറി ആ ഇവിടെ- പിന്നെ എല്ലാ പ്രാവശ്യം ഉള്ളതാ എ ഈ ഒരു സമയമാവുമ്പോ ഇതേ മഴക്കാലം ആവുമ്പോഴത്തേക്കും എല്ലാ പ്രാവശ്യം വെള്ളം കേയറുന്ന ഇവിടെ അതൊരു ശീലമായി ഉം
അതുകൊണ്ട് അവർക്ക് ഒരു ടെൻഷൻ വരില്ല നമ്മള് ആദിയവായിട്ട് ചെല്ലുമ്പോഴാരിക്കും നമ്മക്ക് -
ആഹ് എനിക്ക് ആദ്യമൊക്കെ വന്നപ്പോ ഭയങ്കര ടെൻഷൻ അപ്പ വീട്ടിൽ പോണം വീട്ടിൽ പോണം എന്നൊ ഇതായിരുന്നു പിന്നെ പിന്നെ ഇപ്പ അത് ഇതായി കൊഴപ്പമില്ല ഇപ്പ ഇത്ര ഉള്ളെന്ന് മനസ്സിലായപ്പം ഇപ്പൊ കൊഴപ്പമ-
ഉം ഉം ഉം ഉം പിന്നെ യാത്രയൊക്കെ പോകാറുണ്ട് ടൂറൊക്കെ
ആഹ് യാത്രയൊക്കെ പോവാറുണ്ട്
ഉം ഉം
യാത്രയൊക്കെ പോകുന്ന ഇഷ്ടാണ് എവിടെ സാഹചര്യ അതെ ഇപ്പൊ പോവാൻ പറ്റുന്നത് കുഞ്ഞു ആയിക്കഴിഞ്ഞ - പിന്നെ അങ്ങനെ യാത്ര ചെയ്യാനൊക്കെ കൊറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്
അതെ അതെ അതെ അതെ ആഹ് ഇത്രക്ക് രണ്ടു വയസ്‌ ആയ സ്ഥിതിക്ക് ഇനി പോവാ അത്യാവശ്യം ഒക്കെ
ഓ ആഹ് അതെ അതെ ഇനി ഇപ്പോ പോവാം
ഉം ഉം പൊടികുഞ് ആവുമ്പോഴ പോവാൻ പറ്റാത്തെ
അതെ അതെ കുഞ്ഞായിരുന്നു പിന്നെ ഭയങ്കര പാടായിരുന്നു വണ്ടിയിലൊക്കെ കൊണ്ടുപാനും- അതൊക്കെ പാടായിരുന്നു ഇപ്പൊ പിന്നെ കൊഴപ്പമില്ല ആഹ്
ഉം ഞ ഞാൻ മോനുണ്ടായി മൂന്ന് മാസവായപ്പോ വള്ളത്തിൽ പോയരുന്നു നമ്മുടെ ഹൗസ് ബോട്ടല്ലേ ഹൗസ് ബോട്ടേ പോയിരുന്നു മൂന്ന് മാസവായപ്പോ
ആ ഞാനും പോയായിരുന്നു ഹൗസ്ബോട്ടില് പോയിട്ടുണ്ട് ഇങ്ങനെണ്ട് ഒരു ഒരു മൂന്നാല് മാസ ആയിട്ടുള്ളു പോയട്ടുണ്ട് ആഹ്
പക്ഷെ വലിയതല്ല നമുക്കൊ അന്നെരൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് ടെൻഷൻണ്ടാവില്ലാെ പിള്ളേര് നമ്മടെ കൈയില് ഇരിക്കുവല്ലോ വലുതാകുമ്പോ ഒരു ടെൻഷൻ വരും നമ്മൾ ഇവര് ഓടിക്കളിക്കോ വെള്ളത്തി വീഴോ
വീഴുവോന്ന് ഒക്കെ
ചിന്തയായിരിക്കും നമ്മക്ക്
പിന്നാ അങ്ങനക്കെ ആ പ്രായത്തിലൊക്കെ പോകുമ്പോ നമുക്ക് കൊഴപ്പവില്ലല്ലോ നമ്മുടെ കയ്യിലിങ്ങനെ ഇരിക്കുവാണല്ലോ
ആഹ് ആഹ് എന്നാ ശെരിയടാ എന്നാ ഞാൻ എന്നാ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം.
ഓക്കെ ശെരി എന്നാ ഓക്കെ ശെരി